ഹലോ
ഹലോ ആഹ് എന്തൊക്കെയ വിശേഷങ്ങൾ സുഖല്ലേ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
എന്താ സുഖല്ലേ
ആഹ് സുഖാണ് ഇങ്ങനെ പോണ് കുഴപ്പില്ല അവിടെ എല്ലാരുക്കും സുഖല്ലേ
ആഹ് ഇവിടെ എല്ലാർക്കും സുഖം തന്നെ
ആഹ് എത്ര ഏഹ് എത്ര വരെ പഠിച്ചേക്കണ്
ഞാന് ഡിഗ്രി കഴിഞ്ഞു
ഡിഗ്രി ആഹ് ഞമ്മക്കിപ്പോ എന്താണ് ഒരു ജോലി നമുക്ക് അത്യാവശ്യമാണല്ലോ
അതന്നെ ഞാൻ ഓൺലൈന് ആയിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് നമുക്ക് പഠിച്ചത് കൊണ്ട് നമുക്ക് പുറത്ത് പോകണംന്ന് ഇല്ലല്ലോ വീട്ടില് തന്നെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം
സ്വന്തം കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒര് ജോലി അത്യാവശ്യമാണ് നമുക്ക് ഒരാളെയും കൈ നീട്ടേണ്ട ആവശ്യം വരണ വരൂല
നമ്മളെ ആവശ്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാലോ
ഇക്ക് ഇപ്പൊ ഒരു സ്ത്രീകളായാലും മക്കള് നമുക്കൊരു കുട്ടികൾ ഉണ്ടായാലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും
അതന്നെ
ചിലവര് ചെ ചെല കല്യാണം കല്യാണം കഴിഞ്ഞാല് ചെ ചെല ഭർത്താക്കന്മാര് എല്ലാവരും ഒരേപോലെ ആവൂല്ല ചിലോര് കാശ് ഇടുന്നെ നോക്കാത്തവരുണ്ടാവും തരാത്തവരുണ്ടാവും ചിലപ്പോ അത് ഒരു അപ്പൊ അതൊരു അധിക പറ്റാവും
അതന്നെ അപ്പൊ നമ്മളെ ആവശ്യങ്ങള് നമ്മള് മറ്റുള്ളവരോടത്ത് കാാല് പിടിക്കാതെ ചെയ്യാ വിദ്യാഭ്യാസം ഉണ്ടെങ്കില് ഏഹ്
ഒരാളും കയ്യി നീട്ടേണ്ട ആവശ്യം ഇല്ലല്ലോ
പിന്നെ അതു മാത്രല്ല പിന്നെ ഈ ചെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ കുട്ടികളെ വേഗം പിടിച്ച് കെട്ടിച്ചു വിടുക ഒരു പ്ലസ് ടു ഒക്കെ ആകുമ്പോ തന്നെ അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല ഏതൊരു രക്ഷിതാക്കൾ ആണെങ്കിലും നമ്മൾ എത്രോ പൈസയോ സമ്പത്ത് അതൊന്നും കൊടുത്ത് കാര്യമില്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതാണ് കൊടുക്കേണ്ടത്
ആഹ് വിദ്യാഭ്യാആഹ് ടട്ടഇപ്പത്തെ കാലത്ത് വിദ്യാഭ്യാസമാണ് വേണ്ടത് വിദ്യാ അപ്പൊ വിദ്യാഭ്യാസ വിദ്യ ഏ ആഹ് വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് ഇപ്പൊ വാല്യൂ ഉള്ളൂ
അത് തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് പുസ്തകങ്ങളിൽ മാത്രല്ല വിദ്യാഭ്യാസം
ആഹ് പണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞാല് നമ്മളമ്മമാരൊക്കെ പഠിച്ചിരുന്നത് മൂന്ന് വരെ അഞ്ച് വരെ ഒക്കെയാണ്
അതന്നെ
ഇപ്പൊ ഇപ്പത്തെ മേ ഇപ്പൊ
പ്രശ്നങ്ങളുണ്ട് അവർക്ക് വായിക്കാനോ എഴുതാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലോ അതിനൊന്നും അവർക്ക് പറ്റുന്നില്ല അതന്നെ
ഇപ്പൊ ഞമ്മക്ക്
പിന്നേന്ന് പറഞ്ഞാ വിദ്യാഭ്യാസ ഏഹ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസം ആവശ്യാണ് ഈ ഇപ്പത്തെ കാലത്ത് ജീവി ക്കണങ്കില്
ആഹ് ഇപ്പത്തെ കാലത്ത് വിദ്യാഭ്യാസം ആവശ്യാണ് ഇപ്പൊ ഇപ്പ നമ്മളൊര് അക്ഷയെ പോണം എന്തേലും പേപ്പറ് പൂരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമേണം
അതന്നെ ഒര് അക്ഷയേൽ പോയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ തന്നെ ഇപ്പ പ്പ ആൾക്കാർക്ക് അറിയണില്ല അതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ജീവിതത്തിൽ നമുക്ക് ഒരു അഭിമാനത്തോടെ നി ക്കണമെങ്കിൽ നമുക്ക് സ്വന്തായിട്ട് ഒരു കഴിവ് സ്വന്തായിട്ട് നമുക്ക് ക്കൊരു ജോലി വേണം അല്ലേ പിന്നെന്ന് വെച്ചാല് എന്താ പണ്ടത്തെ ആൾക്കാര് വേഗം കെട്ടിച്ചു വിട്ടത് കൊണ്ട് നമ്മള് അമ്മമാർക്കൊന്നും അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല
ആഹ്
അതുകൊണ്ടന്നെ ഓരോ അതിനുള്ള പ്രശ്നങ്ങൾ ഒരിക്കിപ്പോ ഒരു അക്ഷയായിൽ പോയാലോ എന്താണ് ഒരു സ്കൂള് പോയാലോ എന്തെലും ഒരു ഫോം എഴുതാനോ അതിനൊന്നും ഒരുക്ക് പറ്റുന്നില്ലല്ലോ
ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞാല് ഞാനെക്കാല് പ്ലസ് പ്ലസ് ടു വരെ പഠി ച്ചത് ഇപ്പൊ ഞാ
ആഹ് ആഹ്
ഇപ്പ ഞാൻ ഉദ്ദേശിക്ക എന്താണ് എനിക്കൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്കൊരു നിലനിൽപ്പ് ഉണ്ടായിരുന്നുന്ന്
അത് ശെരിയാണ് നമ്മള് നമ്മൾ ആ സമയത്ത് നമ്മൾ അത് ചിന്തിക്കൂല എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അങ്ങനെ പഠിച്ചാൽ മതിയരുന്നു എന്നായാല നമ്മുക്കൊരു സ്വന്തം കാലിൽ നിക്കുകയാണെങ്കിൽ നമ്മള് ഭർത്താവിന്റെ കല്യാണം കഴിഞ്ഞവരാണെങ്കില് പൊതുവെ ചെല ഭർത്താക്കന്മാര് എന്താ ചെയ്യാ നമുക്ക് ആവശ്യത്തിന് പൈസ തരൂല
ഞമ്മക്ക് ഏഹ് ഒരു ഒരു അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഞമുക്കൊരു സ്റ്റേഫ്രീ വാങ്ങണ എന്നണ്ട് എന്നുണ്ടെങ്കില് ഞമ്മള കയ്യിലുണ്ട് ന്ന് ണ്ടെങ്കില് നമുക്ക് വാങ്ങിക്കൂടേ
അത് തന്നെ അയിനും നമ്മള് ഭർത്താക്കന്മാരെ കൈ നീട്ടുന്നത് ഒരു നാണക്കേടല്ലേ കാരണം നമുക്ക് വിദ്യാഭ്യാസം ഇണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പൈസ ഇണ്ടാക്കാം വിദ്യാഭ്യാസ
ആഹ് അപ്പ ഇ അതല്ല ഇപ്പത്തെ കാലത്ത് പറഞ്ഞാല് എത്ര കുട്ടികളാണ് ഭർത്താക്കന്മാര് നോക്കാതെ വീട്ടില് കൊണ്ടാക്കി വെക്കണത്
അത് തന്നെ അതി ചെറിയ കുട്ടികളെ പതിനെട്ട് വയസ്സായ കുട്ടികളെ തന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഈ വീട്ടുകാരെ നിർബന്ധം കൊണ്ട് അവര് പഠി പ്പ് നിർത്തുകയാണ് ന്നെ പഠിക്കണെന്ന് താല്പര്യമുള്ള കുട്ടികളാണ് ഇവരിങ്ങനെ കെട്ടിച്ചു വിടും അപ്പ് പ്പോഒന്നും അല്ലാതെ അവര് ജീവിതം നഷ്ടപ്പെട്ടു പോവ അപ്പൊ അതിന്റെ കൂടെ ഒരു വിദ്യാഭ്യാസം ഇണ്ടെങ്കി അവർക്ക് എന്താക്കാ ഭർത്താവ് ഒഴിവാക്കിയതാണെങ്കിലും അവർ അവരെ കാലിൽ നിൽക്കാൻ വേണ്ടീട്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത്പറ്റും
ആഹ് ഇപ്പൊ ഞാൻപ്പൊ ഒരു ദിനം പറ്റിട്ട് ഏഹ് പറയണ്ടല്ലോ വിദ്യാഭ്യാസത്തിനന് പറ്റി നല്ലോണം പറയണ്ടല്ലോ ഞാൻ
ആഹ്
ഏഹ് അവര് സ്വർണ്ണത്തിന്റെ പ്രശ്നം പറഞ്ഞ കണ്ട് വീ കൊണ്ടാക്കിക്ക കൊടന്നാക്കിക്കയാണ് ഇപ്പൊ എനിക്ക് രണ്ട്കുട്ടികളാണ് ഒരു കുട്ടിന്റെ എന്താണ് മാപ്പളുടെ വീട്ടിലും ഒരു കുട്ടി എൻ്റെ വീട്ടിലുമാണ് രണ്ടു വയസ്സായ കുട്ടിന്റെടുത്താണ് അപ്പൊ ഈ രണ്ടു വയസ്സായ കുട്ടിനെ നോ ക്കണംന്ന്ണ്ടെങ്കില് എത്ര റ് റിസ്ക്ക് ഇണ്ട്ച്ചിട്ടാ അത് ഇതേപോലെ ഏഹ് ഓരോരെ ബിസ്നസിൽ കൂടിയിട്ടാണ് ഞാൻ ഇന്നെ കുട്ടിനെ ഞാന് മേ മേല്ല നോക്കിക്കൊണ്ടിര്ക്ക്ണത് അറിയോ
അത് തന്നെ അതിനും നമ്മക്ക് ഇങ്ങെനെ കൂടാനുംങ്ങ് കൂടാ ഇം ഇപ്പ പ്ലസ് റ്റു വെരെ പഠിച്ച ഒരു വിദ്യാഭ്യാസം വെച്ച്ട്ടാണ് താത്ത ഇങ്ങനെ ഇതാക്ക്ന്നത് ഏഹ്
ആഹ്
പക്ഷെ ഐനെക്കാട്ടിം കൂട്തല് ഐനെക്കാട്ടിം കൂട്തല് പഠിച്ച്ട്ട് ഇണ്ടെങ്കില് എന്താവേന്നു കൊർച്ച് ജോലി കിട്ടൂലേ എന്നോ
ആഹ്
അപ്പൊ അതിനെക്കാട്ടിം കൂട്തല് പഠിച്ച്ട്ട് ഇണ്ടെങ്കില് നല്ലെരു ജോലിം കിട്ടൂലേന്നോ അപ്പൊ ചെറ്പ്പത്തിലെന്നെ കല്യാണം കയിഞ്ഞ് ചെറ്പ്പത്തിലെന്നെ കല്യാണം കയി
ആഹ് ചെറ്പ് ഇന്നെ ഇരുവത്തൊന്ന് വയസ്സിലാണ് കല്യാണം കെയിച്ചത് ആഹ്
അപ്പൊ അതുകൊണ്ടെന്നെ ഇപ്പം പ്ലസ് ടു വെരെ പഠിച്ചത് വെച്ച്ട്ടല്ലേ ഇപ്പതാത്ത പ് ഇങ്ങനെ സംസാരിക്ക്ന്നത് ഏഹ് ഓൺലൈൻ വർക്കൊക്കെ ചെയ്ത്ട്ടാണ് കുട്ടികളെ നോ ക്ക്ന്നത് ന്ന് പർണീലേ അപ്പൊ അന്നാ കല്യാണ ത്തിന്റെ സമയത്ത് എങ്ങനെ
ഞാപ്പാെ നിക്കാഹ് കെയിഞ്ഞാപ്പൊ
ആഹ്
അപ്പൊ പിന്നെ
നിക്കാഹ് കെയിഞ്ഞപ്പൊ പഠിപ്പിക്കാൻ വിട്ടീലാല്ലേ
ആഹ് പഠിക്കാൻ വിട്ട് ഹ് വിട്ടീലാ പിന്നെ മൂന്ന് മാസം കെയിഞ്ഞാപ്പൊ കല്യാണായി പിന്നെ കല്യാണം കെയിഞ്ഞപാട് കുട്ടിആയി പിന്നെ കുട്ടിയേളായപ്പൊ പിന്നെ ഐമക്ക് നോക്കും ചെയ്തിലാ
ആഹ്
പിന്നെ അമ്മളെ ലോ പിന്നെ നമ്മളെ ലോകം നമ്മളെ ഭർത്താവും നമ്മളെ കുട്ടിയേളും
അത് യെന്നെ
ഏഹ്
പക്ഷെ കല്യാണം കയിഞ്ഞവരും എത്രോ ആൾക്കാര് പഠിക്ക്ന്ന് ഇണ്ടല്ലോ സമയം കണ്ടെ
ആഹ് അമ്മളെ ആഹ് നമ്മളെ ഹ് ഇതില് നമ്മളെ വിഭാഗത്തില് ഏഹ് കല്യാണം കെയിഞ്ഞാലും പഠിപ്പിച്ചോളാംന്ന്ള്ളെ പറയ്ണെ ടീമുണ്ട്
ആഹ് ചെലെ ആള്കള് ഹ് പഠിപ്പിച്ചോളാ ജോലിക്ക് പോവുന്നത് പ്രശ്നല്ലാന്ന് പറയുന്നവരും ഉണ്ട് സത്യം പറഞ്ഞാ നമ്മള് പഠിക്ക്യാണ് ചെയ്യേണ്ടത് നമ്മള് കാരണം ഭർത്താവ്ണ്ട് അല്ലെങ്കില് കുട്ടികള്ണ്ട്ന്ന് പർണ് ട്ട് കാര്യല്ല കാരണം അവരൊക്കെ എങ്ങനെയാണ് ഭർത്താക്കന്മാരെ സ്വഭാവം എപ്പ വേണെങ്കിലും മാറാ അപ്പൊ നമ്മക്കൊരു ജോലി എന്നും ഇണ്ടെങ്കില് അത് അത് തന്നെ അപ്പൊ നമ്മക്കൊരു ജോലി ഇണ്ടെങ്കില് അമ്മളും മറ്റുള്ളവരെ
ഞമ്മക്കൊരു ജോലി ഇണ്ട്ന്ന് ഇണ്ടെങില് നമ്മള് ആര്തും നമ്മള് കൈ നീട്ടണ്ട ആവശ്യം ഇല്യ
അതെന്നെ ഇപ്പ ഇപ്പത്തെ കാലത്തിന് കണ്ടീലെ ഓരോ സ്വർണ്ണങ്ങൾക്കും
ആഹ് ഇപ്പൊ ഓരോരോ പീഡനകേസും സ്വർണത്തിന്റെ പേരില് പീഡ പീഡിപ്പി ക്ക്ണ് പിന്നെ സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരിലും പീഡിപ്പിക്ക്ണ് ഏഹ് പിന്നെ അമ്മായിമാര് പ്രി പീഡിപ്പിക്ക്ന്നത് പർണി ആണ്ട് സ്റ്റോങായിറ്റ് മറ്റ് ഉം കുട്ട്യാള് വീട്ടില് നിക്കാതെ പോര്ന് ഇപ്പത്തെ കാല അതാണ്
അത് തന്നെ ഇപ്പത്തെ കാലം ന്ന് പറഞ്ഞാല് പൊതുവേ വിദ്യാഭ്യാസത്തിന്റെ കൊറവ് എല്ലാവർക്കുണ്ട് ഏഹ് പല ആളുകൾക്കും വിദ്യാഭ്യാസ വിദ്യാഭ്യാസല്ലാതെ എത്രയോ ഏഹ് രക്ഷി എത്രയോ പെണ്ണുങ്ങള് കഷ്ടപ്പെടാ
വെര്ന്ന്ണ്ട്
ആഹ് അതെന്നെ
ഏഹ്
എങ്ങനെ
ആഹ്
കേക്ക്ന്നില്ലേ
ആഹ് പിന്നെന്താ വിശേഷം സുഖല്ലേ ന്ന്ട്ട്
പിന്നെ നല്ല വിശേഷം തന്നെ ന്നിട്ട് മക്കളെന്താ ചെയ്യുന്നേ
മക്കള് താ ഇപ്പൊ ന്താണ് കുട്ടിക്ക് പനിയാണ് നമ്മള് ഏഹ് തക്കാളിപ്പനി ണ്ടാവൂലേ
ആഹ് ആഹ് ആഹ്
കുട്ട്യോൾക്ക് ങ്ങട്ട്ണ്ടാവും അത് അത് അഹ്ണ്ടായി കുട്ട്യോൾ വയ് മഴക്കാലല്ലെ അപ്പൊ എന്താണ് ഇന്നലെ ഒക്കെ ഞാൻ ഉറങ്ങീട്ടെന്നെ ഇല്ല്യാ രാത്രി
അതെന്നെ അതെന്നെ പകർച്ചവ്യാധികള് കൂടീട്ട്ണ്ടല്ലോ ഇപ്പോ
വായേലൊക്കെ നല്ലേം പൊന്തിക്ക്ണ്
ആഹ് ആഹ്
ആഹ് അപ്പൊ ഇൻക്ക് ഉറങ്ങാൻ പറ്റീട്ടില്ല അപ്പൊ ഇന്ന് ഏഹ് ഞാനിപ്പൊ ഇതിനെ പറ്റിട്ടൊരു ഈ ഈ വർക്ക് ഞാന് അർഞ്ഞപ്പോ ഞാനൊന്ന് മുന്നിട്ടെറ്ങ്ങേ
ആഹ് ആഹ് അങ്ങനെ അപ്പൊ
അപ്പൊ ഇഞ്ഞും മുന്നോട്ട് അമ്മക്ക് എന്താണ് വർക്ക് ചെന്ത ജോലി ചെയ്ത്കാണ്ട് നമ്മക്ക് കയ്യിലൊരു തൊഴില് വാണം
അതെന്നെ നമ്മളെ കയ്യില് പൈസ വരുന്നുണ്ടെങ്കി നമ്മക്ക് ആരേം പേടിക്കേണ്ടാ ഇപ്പം ഭർ ഭർത്താവ് നോക്കുന്നില്ലെങ്കിലും അതൊരു പ്രശ്നാക്കരുത്
ഇതിമ്മേ തെന്നാന്ന് വിചാരിച്ചാ നമ്മള് ഇന്നെ കൊണ്ട് ഇതികൊ ഇതൊണ്ടൊക്കെ കെയ്യുംന്നുള്ള നമ്മളൊര് വിചാരിച്ചാല് എവിടിം നമ്മളെത്തും ഇല്ലേ
അത് തന്നെ നമ്മൾക്ക് കോൺഫിഡന്റ് വേണം നമ്മക്ക് എവിടെം എന്തും ചെയ്യാന്നുള്ള ധൈര്യം ആദ്യം നമുക്ക് വേണം അങ്ങനെയാണെങ്കി നമ്മള് വിജയിക്കും
ഏത് മറ്റേത് ഞമ്മളെ ഇപ്പ ഞാന് പറ്ഞ്ഞല്ലോ ഞാന് ഇന്റെ വീട്ടിലാണ് ന്ന്ള്ളത് ഏഹ് അപ്പോ ഇന്റെ കയ്യില് കാശ് കാശ് ഇല്ലാതാവുമ്പോ ഞാന് ന്റെ ആങ്ങളാരോടും ഇമ്മാനോടും ചോയ്ക്കുമ്പോ അത് ഓൽക്കതൊരു അധിക പറ്റാണ്
അതെന്നെ അവര് അത്ണ്ടെങ്കിലും പറയൂല പക്ഷെ അവരെ മനസില് ഇണ്ട്
യൗടെ സാബൂൻ എന്ത് പറ്ഞ്ഞു
അവരെ മനസ്സില് ഇണ്ടാവൂലേ പ്രശ്നങ്ങള് എന്താ ഏഹ് ഇങ്ങനെ ചോയ്ക്കുന്നത് അവര് പറയൂല ചെലപ്പം മോളാന്ന് ചാരിച്ചിട്ട് അങ്ങനെ തെരും പക്ഷെ ന്നാലും എത്രേന്ന് വെച്ചിട്ടാ അവരെടുത്തുന്ന് മേടിക്ക്യ
ആഹ് ആഹ്
ഹലോ ആഹ്
വേറെ എന്തൊക്കെ വീട്ടില് ഉമ്മാക്ക് ഉമ്മാക്ക് സുഖല്ലേ
സം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുക്ക് ആരു മുന്നിലും കൈയി നീട്ടടലോ
എന്ത് പറഞ്ഞു
വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആരു മുന്നിലും കൈ നീട്ടണ്ടല്ലോന്ന്
ക്ളിയർവന്നില്ല എന്താ റേഞ്ച്‌ല്ലേയന്
റേഞ്ച് പ്രശ്നാണോ എന്താ അറിയില്ല ഞാൻ ഇവിടുന്ന് നല്ല സൗണ്ടിലാ സംസാരിക്കുന്നെ
നല്ലോണ്ടേ
ആഹ് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള്
വേറെ വിശേഷം സുഖണ് എന്നാസേ ശരിട്ടാ
ആഹ് ആഹ് ആഹ് എന്നാ ശരി